ഹലോ ഇജ്ജ് ആ ഫോൺ കട്ടക്കിലേ ആജോ
ഇല്ലയ
ആ
അത് കട്ടായിട്ട അത്ങ്ങനെ വ തതായി
ആ അധി സീറോ കണിക്കണ്ട്
ആ അതെ വെറത ത്തൊക്കെ ന്നെ എക്കു എന്തൊക്കെയുണ്ട് കുറ്റമൊക്കെ പോയാ
തിയ്യ്
മീൻന്ന് ചെമ്മീനാണ്
ഏ എന്താണ് എന്ത അരച്ചൊക്കെ കഴിഞ്ഞാ
ആഹ് അത് അധികല്ലന്നല്ല കഴഞ്ഞിക്കണ്
ആ പിൻ ന്ന എന്താ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ ക്ലാസ് എത്രീസണ്ടേ
അതൊരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട മാസം അങ്ങനത്തെ കോഴ്സ ആണ് പിന്നെ അപ്പൊ ഞങ്ങള് കൊറേ സം അതും പോയില്ല അങ്ങനൊക്കെ ആയിട്ട് ദയിക്കണ് മൂ ഒന്ന് ചേർന്നല്ലാ കമ്പ്യൂട്ടറിന്
ഏ എവിടെ ചേർന്ന്
അല്ല അത് ആർക്കും ചേരാ
ആ പൈസ അത് കൊച്ച പൈസ്സതീലെ
ഉം പഞ്ചായത്തിന്ന് വന്നതില്
ആല്ലടി പിന്നെ ഞാൻ പറഞ്ഞട്ടെ ജോലി ഇപ്പറത്ത് ഉ എന്താ ജോലി കോഴ്സ് കഴിഞ്ഞ ജോലി കയറാൻ പറ്റുന്ന ചോദിക്കുന്നു
നമ്മുക്ക് ചാൻസ് കിട്ടിയാലും ഇനി ചാൻസ് കിട്ടണ്ടേ കിട്ടും കിട്ടാങ്ക നമ്മുക്ക്
ആ എന്തൊക്കാ പഠിച്ചിപ്പ അവിടു അവിടുന്ന്പ്പ എന്തൊക്കെ പഠിച്ച്
നമ്മള് ടൈപ്പ് ചെയ്യാന് പിന്നെ ബയോഡാറ്റ ഉണ്ടാക്കാന് ഇമാതിരി നമ്മള് ഇതിപ്പോ പാരഗ്രാഫ് ഉണ്ടാക്കിട്ട് കട്ട് ചെയ്യാന് കോപ്പി ചെയ്യാന് അങ്ങനത്തെതൊക്കെ പഠിച്ചിരുന്നു
ആ അതേ ഫോണൂല്ലേ ഫോണ് ഇപ്പ അങ്ങ് തരാണ ചെയ്യല് കോപ്പി ചെയ്യാനോ കട്ട് ചെയ്യാനൊക്കെ പിന്നെ എന്താണ് പഠിച്ചതാവ ആഭേക്കാടും പറഞ്ഞേക്കണ്ടേകേണ് പഠിക്കാന്ന് പിന്നട് കുട്ടികളേക്ക് പോവാന്നറയ
ആഹ് അവൻ അംഗൻവാടിലൊക്കെ ചേർക്കും ചേർത്തേന് ശേഷാന് പറ്റിയാ മതില്ല
പിന്നെ ഉമ്മാക്ക്
ഇന്ന് വിളിച്ചിട്ടില്ല
മ്
എന്നേൻ്റേഷേ വിളിക്കൊള്ളൂന്നേ. ഭയങ്കര ക്ഷീണാടോ ഇന്ക് തോന്നണെ എന്താ ഗ്യാസ് ഗ്യാസ് അ ഭയങ്കര ക്ഷീണ
ഇജ് ഗുളിക കുടിച്ചിനോ ഗ്യാസിന്റെ ദിന്റ
ഗ്യാസിന് കുടിച്ച ഞാ മറ്റേ കഫകെട്ട് കൊടുക്ക്പ ഗ്യാസ് ഉണ്ടാവും ഇതായിട്ട്
അ ഞാന് പഠിപ്പൊക്കെ എന്താ
ട്യൂഷൻ തന്നെ പോണണ്ട്
ആ് ന്ന് രാവിലെ എന്ന മഴരുന്നു
ഏഹ്
മഴക്കാര് ഓരോ മൂടി പിടിച്ചിക്കണ് ജിന്താ കണ്ടി
പിന്നെ പിന്നെ ഇനിപ്പ ചക്ക ഉണ്ടാവും മയത്ത് ചക്കഏ അതി തിന്നാൻ പറ്റൂല
ചക്ക കൂട്ടാണ്ടാക്കണെങ്കിലും കൊയപ്പില്ല ചക്ക കൂട്ടാണ്ടാക്കണെങ്കില് നമുക്ക് ഇതാക്കാം കുട്ടികൾക്ക് പറ്റും ചക്കക്കൂട്ടാൻ കുട്ടിയക്ക് വറ്റൂല
ചക്കരെ ചക്ക ചക്കക്കറി ഉണ്ടാക്കണം
പഴുത്ത ചക്ക ആണെങ്കിൽ പിന്നതിന്നോളും
ആഹ
പിന്നെ കുട്ടി എവിടെ
ഉറക്ക അഞ്ച്മണി പിന്നെ ആവാനായി
ഏ വന്ന്ക്കണാ
ആന്റിയാ
മുപ്പതാന്തി പോവോ ഒല
ആഹ് ശരി ൾ
ആ ഇക്ക് മാക്സി ശിരുന് ഒര് വാച്ച് പിന്നെ കുട്ടിക്ക് കലി ക്ണ സാഅനോ പിന്നെ അക്കൂനൊരു എലികോപ്റ്റർ പോലെ പറത്തീക്കണ കത്തി കളാ സാനോ പിന്നെ ആബിയാത്താക്കൊരു സ്പ്രെ കുപ്പി തന്ന് അ പിന്നൊരുടീശർ പേ ഇൻകൊരു സ്പ്രേ വേറെ ആഹ് ര് ഇൻക്ക് ന്നെ ലോക്ക മാണംനില്യ
അഹ് തന്നില്ലേഓ എല്ലാർക്കും ഒപ്പിക്കണ്ടേ ത്
അതേപോലെ സു അതേപോലെ സൂരടിമാർക്കും നോക്കാം
തുണ്ടാവുല്ലെ
ആ വായിതാക്കും മക്കക്കുണ്ട് സൂറണിമാക്ക് കുഞ്ഞോക്ക് കുഞ്ഞോക്കു സുറണിമാക്കും ഒക്കെണ്ട്
എന്ത്
കുഞ്ഞോക്കും സോണിമാക്കുക്കെണ്ട്ന്ന്റിയാ
ആഹ്
കുഞ്ഞോക്കുണ്ട് മാക്സി സോളിവാക്കുണ്ട് അസിക്കുണ്ട് വായതാക്കൊക്കെണ്ട് മാക്സി
അത് എങ്ങൻത്തെ മസ്യാണ് ആ മറ്റേമാക്ക് അമ്മ അമ്മാക്ക് ഉണ്ടായിന്ന് അങ്ങനത്തെ മളിലാ
ആ നല്ല വീതി വല്പ്പക്കള്ള മാധവി മാധവി ഇന്നീപിടിച്ചിക്കാ ആൻ ചെർതല കോലുപോൽത്തെ ആ അമ്മാന്റെ വീതിയ്യാത്തല്ലേ എ
അസ്നെ വിക്ക്‌ണ്ടട പോവാനായ്ക്ണ് മുക്കാല്ന്റെ ബസ് ന്ന് എറങ്ങാനാണ്
ആ ആസ്നാന്റെ ഫോൺകട്ടാക്കിയൊ
അഹ് ആ ആ അഹ്എട്ക്ക്ണ്ല്യ
ആഹ് പിന്നെ എന്താണ് എ അങ്ങനെയൊക്കെ പിന്നെന്താണ് ഒ അ വ അവൾക്ക് സ് സോനൊക്കെ ഐഫോൺ കൊട്ന്ന്ക്ണ് ഐഫോൺകൊട്ത്ത്ക്ക്ണ് ഉസ്മാനൊക്കെ എന്റെ അമ്മ എന്റെ മോസാന്റെ- ഒരു ഫോൺ കൊടുനിക്കണ് പിന്നെ സി എക്ക് ലാപ്ടോപ്പ് കൊണ്ടുനിക്കണ്
ഏഹ് ആഹ് അടെ വില കുറവാവുല്ലോ
പിന്നെ കു ഓള ചെറിയ മോൾക്ക് ടാബ് കൊണ്ടിനിക്കണ് അവന്റെ റിടിക്കും ചെറിയമോൾക്ക് ടാബ് കൊണ്ടിനിക്കണ്
ഉം
ഉം ഐഫോൺ പുതിയേ പെട്ടി സർപ്രൈസ് ആയിട്ടകൊടുന്ന് ഓളോട്പറതില്ല അതൊണ്ടുരൂന്ന് സർപ്രൈസ് ഗിഫ്റ്റ് കാണ് ഐഫോണന്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചീനി
ഉം
ഹലോ
ആഹ് ആഹ് കേക്കണ്ട് ഹലോ ഹലോ കേക്കുണ്ട് ഡീ
അത് പിന്നെ ആകെ ഉം കട്ടാക്കല്ല് പിന്നെ എന്താ ആഹ് ആ പിന്നെ അങ്ങനെയൊക്കെ അവനൊക്കെ കൊടുത്തിട്ടന്ന് അറിയാൻ പറയാ ഓരോരുത്തടെ പൈസ ഇപ്പ കാറൊക്കെ എടുത്തുല്ലോ റെന്റിന്
ഏ ഒരു മാസത്തിന് ഇല്ലേ
എല്ലോർത്തുക്കും പോയി എന്നും യാത്രയണവര്
ഉം
ഉം അതാ എവിടൊക്കെയോ ടൂർ പോയി പിന്നെ റസീഖിന്റെ മോൾക്ക് പ്രായം തികഞ്ഞല്ലാ ഞാൻ എപ്പ ഇന്നലെ മീ ഉം പന്ത്രണ്ട് വയസ് ആയിട്ടേയുള്ളൂ ഇവള് അർഷന്റെ ഇളയതാണ് ആ ഡ്രസ് എടുത്ത് ഒരൂട്ട് ഡ്രസ്സ്
പിന്നെ വേറെ ആരും എന്താന്ന് അറിഞ്ഞാ എല്ലാം ചെയ്യും ആ
താന്റെ മോൾക്കുവായ്
അയിനും കൂടെ ഡ്രസ്
ആടോ ഒരൊക്കെല്ലാ ഡ്രസ് പി ഉമ്മനെ പെറ്റപ്പ ഡ്രസ്സൊക്കെ ഇത് കൊണ്ടന്ന് എന്താ ചെയ്യാ കൊക്ക അല്ലണച്ച പൈസ ഉണ്ടങ്ക അന്തടി ഒപ്പിച്ചിട്ട പൈസ ഒപ്പിച്ചിട്ട്
ഉം
അങ്ങനാട്ടോ ഇവിടെ വലിയ പരിപാടിക്ക് നാല് കിലോ ഒന്നിച്ച് കണ്ടിച്ചോ ഞാൻപ്പൊ കേു ഞാൻ എന്നോട് ചോദിച്ചിട്ടല്ലേ
ആഹ്
ഞ മൂന്നിറ്റമണ്ടളൂ പിന്നെ എന്താണ് ആറിലോട്ട് പി ചോ ബിരിയാണി ഒക്കെ വെച്ചിട്ട്ല്ല ആരും പിന്നെ അങ്ങ് കഴിച്ച്
ആര്
അറസി ട്ട് നല്ല മിനിയാന്നെ തറവാട്ടിങ്ങല് ഓളോന്ന് അവളമ്മ അവളുമ്മാന്റെ ഒര് അരപ്പവന്റെ ഒര് സ്വർണ്ണയിട്ട് ഓള് കൗത്ത്ക്ക് അരപ്പവന്റെ ഒരു നൂല് ഇണ്ടാക്കിയിരുന്നു
ആ
ഉം എന്തരു വെലെ സ്വർണ്ണത്തിന് ക്കെ പ്പം
മ്
ഉം ഉ രസംനോട്ടി ട്ടോ രസം അല്ല
ഞാ ഞാൻ പെ കൊടുത്തത് അമ്മ നേ ഒരു സാ രസും
ഏ ഇജ് വിയ ഡ്രെസ്സ് കൂന്നിട്ടില്ലാ ഡ്രസ് വന്നിട്ടില്ല ടീ അതാ ഒരുമിചനി ട്ടാ ആ ഇറങ്ങിയോ ഇറങ്ങിട്ടില്ല ഇജ്ഇറങ്ങ ഇറങ്ങു പറി ഇറങ്ങ് ണ്ടോ
എന്നാ ങ്ങൾ ഇജ് ജ് ഏത് ചുര്ദാറാ ഇട് ണേ ഇമ്മുട്ടിയേ ഹലോ ഹലോ പണ്ടാരത്തി വിളിച്ചത്തിനോ ഏ ടീ ഇമ്മുട്ടിയേ പൈസ കളയാൻ മതി ഹലോ ഹലോ
ഹലോ
ആഎന്താ കേക്കാത്തെ
അഅ് കേക്കാതായി കുറചേരം
ഇജ് ഫോൺ വെച്ച് ഒട്ക്കേ പോയോ
ഇല്ല ഇല്ലയ ഇജ് പറി
അങ്ങനെക്കെ പറ ഇജ് ഏതാചുരിദാ റ് ഇട് ണേ അൻ ക്ക് കു കൊറെ ചുരിദാർ എടുതീണ്ടാവല്ലോ കമ്പ്യൂട്ടർ പോവാൻ ലേ
ഇല്ല ഇല്ലയാ ഇട് തിട്ടില്ല ഉള്ളത് പയേതന്നെ
ത്ത്
ഓള് മൂന്ന്മണിക്കാണ് വരു അപ്പൊ മൂന്നെ കാണലുണ്ട്
ഇബ് തിരിച്ചവരുമ്പോഴ കാണല്എന്താണ് ഇങ്ങൊക്കെ പോയി വയസ്സായ കാലത്ത് കമ്പ്യൂട്ടർ പടിക്കാഞ്ഞിട്ടാ പ്പം ഓള്ജോലിക്ക് പോവോ ലേ